ഹലോ ആഹ കേൾക്കണ്ട് ൊക്ക വിശേഷങ്ങള് നല്ല വിശേഷം അങ്ങനെ പോല്ല ഇപ്പൊ പഠിക്കണ്ട് മരീഡാണ് മക്കള എന്താ പഠിക്ക അക്കൗൺസ ആണ്
ആയി ശരി ഓ അപ്പം ഞാന് ഒരു മെഡിക്കൽ കോഴ്സ് കഴിഞ്ഞതാണ് അത് കഴിഞ്ഞിട്ട് ഒരു മോന്ണ്ട് രണ്ട് പായിട്ടുള്ളൂ അപ്പൊ അത കാരണം ജോലിക്ക് പോകാൻ പറ്റിയില്ല
ഇനിപ്പ അതൊന്നന്ന് വല്ലതാണ്ടരല്ലോ
ആ അതെ അതെ അതെ ആഹ അങ്ങനെ വിചാരിക്ക രണ്ട വസായി ഇനി എങ്ങനെങ്കിലുംൊക്കെ ഒന്ന് ഒപ്പിച്ച് പോകാൻ പറ്റെങ്കിൽ പോയ
ഏ വീട്ടില ആളുണ്ടോ നോ കുട്ടീെ നോക്ക ക പറഞ്ഞ ഇന്ന പാപ്പക്കുണ്ട് വീട്ടിൽ തന്നെയാണ്
ആക്ക് ഭയങ്കര വാശിയൊക്കെയാണ് അപ്പൊ എല്ലാരെയ കൊ ഇ നോക്കാൻ പറ്റോല്ലൊക്കെ ഉള്ളതാണ് പ്രശ്നം
പോയാ ജോലിക്ക് പോയാ പിന്നെ രാവിലെ വൈകുന്നേരം ആവുമല്ലോ
അതെ അതെ അതാണ് രാവിലും പോയാൽ പിന്നെ വൈകിട്ട് അതാണ് ഒരു പിന്നെ എട്ട് ഒമ്പത് മണിക്കൂർ കറക്റ്റ്ായിട്ട് ജോലി ചെയ്യൻ വേണേ ഹോസ്പിറ്റൽ ജോലിയൊക്കെ ആവുമ്പം അപ്പോം നമുക്ക് ഇടൽൊന്നും പോകണോന്ന് വെച്ചാൽന്നും പറ്റോൊന്നുമില്ല അടുത്ത അടുത്ത സ്ലിൽൊന്നും അങ്ങനെ ഹോസ്പ ഇല്ലതാനും അപ്പം പിന്നെ അ അതോ ആ പെട്ടെന്ന് ഓടിയ എത്തൂല്ല ഉ അരമണിക്കൂർ എങ്ങനെ ആാലും ബസ്സിൽ പോയാലും എടുക്കും അരമക്കാ മണിക്കൂറ് അപ്പൊ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെ പിന്നെപ്പോൊ വീട്ടില് ഒരാളള്ളു അവിടെ ആര എത്ര പേരുണ്ടപ്പോൊ
ഒരാൾ എൽ കെ ജിയ ആാണ് ഒരാൾ അംഗൻവാടി പോകുന്നുണ്ട്
ആ അങ്ങന
മൂന്ന് വയസ്സ് ഒരാൾക്കെ നാലര ഒന്നര വയസ് ഡഫ ഫ്രണ്ട്ള്ളോ ആ അതെ ഒരെണ്ക്കിന് അതാ നല്ലത് ആ അത് ആ അത് ശരിയാണ് പഷേ രണ്ട് സെയിം ചിന്താഗധിക്കാരയതോണ്ട് എല്ലത്തിനും അടിയാണ് എൻ ണ്ട് പക്ഷെ ഒപ്പരങ്ങനെ ഒര്ക്കൊരു കൂട്ടായിട്ട്ങ്ങനെ ഒപ്പരങ്ങനെ വളർന്നോളും വ ക്ഷെ അത് നല്ല തല്ലാണ് അതെ രണ്ടാള് സ് സെയിമാണ് അപ്പൊ പിന്നെ മനസ്സിലാ പറഞാ നമ്മള് പറഞ്ഞാലട്ടോ മനസ്സിലാവൂല്യാ രണ്ട് എരട്ടകുട്ടിയാളാ ആഹ് അതെ ഗേൾസാ
ആണോ എങ്കിലും ആ ആഹ് ഉവ്വഉവ്വ പക്ഷെ ശരിയാണ് ഒരു നല്ലത് വരുമ്പോ ഒരു മോശം ഉണ്ടാവും അതില് അങ്ങനെ ആ ഞാൻ നോക്കീട്ടപ്പാ ര നാല് വയസ്സായപ്പോൾ മറ്റേ കുട്ടിക്ക് ഒന്നര വയസ് ന്ന് പറയുമ്പോ പേ രണ്ട്‌ കുട്ടികൾ അതിലിങ്ങനെ വളർന്നു പോയി ആ ഒരു കാല ഏത് സമയത്തില് പരിവാടി കയിഞ്ഞ് ഞാൻ അലോയിക്കുമ്പോ ഇനി ഇപ്പോ ഇവൻ മൂന്നു വയസ്സായി ഇനി ഒരു കുട്ടി ഒക്കെ വരുപ്പോൾ മൂന്നുകൊല്ലം അയന് വേണ്ടി ഹ് ഹു ഇങ്ങനെ ഇരിക്കണ്ട ഓർ
ആഹ് ശരിയാ ഇണ്ടാവെന്ന് പെട്ടെന്ന്ണ്ടായ അങ്ങനെ വളർന്നോളു
ക്ഷെ അയിന് ബുദ്ധിമുട്ട് ഇപ്പറഞ്ഞ പോലെ ബുദ്ധിമുട്ടാണ് ഉം. കുഞ്ഞ് മക്കളാ ഒരു ഒന്നര ഒന്നര വയസ്സില് മറ്റേ കുട്ടീനെ പ്രസവിച്ചില്ലേ അപ്പം.
ആഹ.
അപ്പോ അയിനും
നമുക്ക് നോക്കാനൊക്കെ ഓള്ക്ക് രണ്ട്യസ് ഒ ഒരു വയസ് വേറെ കൊടുത്തിട്ടുള്ളൂ. വലിയ മോൾക്ക് പിന്നെ മറ്റ ഫോർമുല മിൽക്കൊക്കെ കൊടുത്തിട്ട്
ആഹ് അപ്പം
അപ്പൊ അവൾ നിർത്താൻ ഒക്കെ സമ്മതിച്ചായിരുന്നോ? ആഹ് ഓൾക്കണ് പ്രശ്നല്ലാത്ത ഇവളിപ്പോ രണ്ട് വയ സ് നിർത്തിയിട്ടോണ് ഭ ഭയങ്കര പ്രശ്നം ആയിരുന്നു. അത ഓൾക്ക് അറിയില്ലല്ലോ. ഇത് അറിഞ്ഞ് വരുന്നേള്ളൂ അപ്പോത്തിന് നമ്മൾ നിർത്തി.
ആഹ ശരിയായിരിക്കും അ അത് ഇതുപോലെ വേറെയും ഒരു ചാനലിലെ മറ്റേ യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടായിരുന്നു ഇങ്ങനെ അടുപ്പിച്ചടുപ്പി രണ്ട് കുട്ടികളില് ആദ്യത്തെ നിർത്തിയപ്പോ വല്യ കുഴപ്പണ്ടായില്ല രണ്ടാമത്താളെ നിർത്തികഴിഞ്ഞിട്ട് ഒരു രക്ഷയില്ല
ആഹ് അതെ പ അങ്ങനെ നിർത്തിയാനുള്ള പ്രശ്നം എന്താ വെച്ചാൽ പെട്ട പ്രതിരോധ ശേഷിയൊക്കെ കുറവായിരിക്കും ഇങ്ങനെ വേഗം പനിയും ഇതൊക്കെ വരും അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പൊക്കെ റെഡിയായി ഇപ്പൊക്കെ സെറ്റായിട്ടോ.
ശരിയാ അപ്പൊ ഈ കുട്ടി ഇപ്പോ മോള് രണ്ടാമത്തെ ആൾക്ക് എത്ര വയസ്സ് വരെ കൊടുത്ത
ഓൾക്ക് രണ്ട് വയസ്സ് രണ്ടേക്കാൽ മം. നിങ്ങള് നിർത്തിട്ടില്ല നിങ്ങള് ഫീഡിങ്ങ് ആവോ അ ഇന്റെതൊക്കെരു നല്ല കഥായിരുന്നു
ഒരു പിടിത്തവും ഇല്ല എന്റെ പൊന്ന് ആ അവന എപ്പഴും വേണം രാ രാത്രി വേണം വൈകിട്ട് ഇപ്പ ഇപ്പൊ ഒറങ്ങാണ് ഉച്ചക്ക് മിക്കവാറും ഒറങ്ങാറുണ്ട്
വേഗം നിർത്ത നല്ലത് ഇഞ് കുറച്ചൂടികഴിഞ്ഞാ പിന്നെ വേറിടാതാവും ഉം രാത്രിയാണ് രണ്ട് ദിവസം രണ്ട് ദിവസം നമ്മള് ഉറക്കൊയി പിന്നെ സെറ്റ് ആകും. വാവ തോന്നുവേ നമ്മുക്ക് എന്താ പറയാ കരച്ചിലാണുമ്പോ ഒരു പാവം തോന്നും എന്നും കുടിച് ഒറങ്ങണെ ആൾക്കാരല്ലേ
അതെ അതെ നമ്മക്കും വിഷമാവൂലേ ഇത്രം കാലം കൊടുത്തോണ്ടിരുന്നിട്ട് പെ ട്ടെന്ന് ഒരു ദിവസം ആ ആഹ് അറിഞ്ഞൂടാ എന്തെങ്കിലുമൊക്കെ ചെയ്യണം
പിന്നെ എന്തെലൊക്കെ വെള്ളൊക്കെ കൊണ്ടോയെയ്ക്കാ രാത് ത്ത്രി കെടക്കും അങ്ങനെയൊക്കെ
അതെ ഓ ഇവിടെ പിന്നെ കണ്ട് എനിക്കത് ന്നേക്കുംന്ന് തോന്ന്ണില്ല അ ആൾക്ക് ഭയങ്കര വാശിയാണ് ആ അതെ. ഭയങ്കര വാശിയാണ്. എന്തെങ്കിലും ഒരു കാര്യം വേണം ന്ന് പറഞ്ഞ പിന്നെ അത് തന്നെ ഈ കാര്യത്തിലൊക്കെന്നെ കൊല്ലും ചിലപ്പ ഉം അല്ലെങ്കി തന്നെ അങ്ങനെയാണ് ഓ അങ്ങനെ പിന്നെ എന്താണപ്പൊ ഓ ക്ലാസ് കഴിഞ്ഞ് വന്നോ കുട്ട്യോളൊക്കെ.
വരാന് വേഗംവരുംന്ന് പിന്നെന്ന് നോമ്പും കൂ യതോണ്ട് വേഗം ക്ലാസ് കഴിയും. പഠിക്കാൻ പോവുന്നത് അവര് വര്ണേന് മുമ്പെത്തോ. ആ ഇൽ അൻ മൂന്ന് മണിക്കൂറേ ഉള്ളൂ ഡെയ്ലി ആ അപ്പൊ ഓര് പോയിട്ട് പോയാല് വര്ണേന്റെ മുന്നേ വരാ കഴിയാനായിണ് ഇഞ്ഞൊരു പ്രൊജക് റ്റ് വർക്കും കംപ്ലീറ്റ് ആക്കിയല്ലേ അക്കൗണ്ട്സാ ആ അക്കൗണ്ടിങ്ങ് ആ ബി ഇപ്പം അതെ
ഉംഉം
അപ്പൊ ഇനി പ്പ. ഇനിപ്പൊ രണ്ടുപേരും കഴിഞ്ഞൊണ്ട് ഇനി പോവാലേ ജോലിക്ക്. ആ ആ ഹു പോവാ ഹ ജോലി ആയപ്പോ എവിടെയുംഒഴിവില്ലലൊഎല്ലാരും ഇത് പഠിച്ചിറങ്ങി ട്ടേ എല്ലായിടത്തും വആ അന്വേഷിച്ചിട്ടിപ്പം വേക്കൻസി ഒന്നുംല്ല ഇപ്പൊ ഫുള്ളിങ്ങനത്തെ കോഴ്സ് പഠിച്ചിട്ട് എറങ്ങ ആ അതെ എന്തേലും ഒരു സ്കില്ല് കയ്യില് വെ
അതന്നെ അഹ് അതന്നെ അതന്നെ
പിന്നപ്പന്താ കുട്ടികളക്കെന്താ ചെയ്യണെ കളിക്കാ ആ അവിടെണ്ട് പാട്ട് ഇതൊന്നല്ല കരച്ചിലൊക്കെ കേക്ക്ണ്ട് ങ്ങിട്ട് പോയാ ശരിയാവില്ല. ടി വി ടിവി ഇല്ല വീ ഫോണെന്നെ മതിയല്ലോ
അഓ
ഫോണില് ക
ടി വി കണ്ടോളൂല്ലേ. ആ നല്ല കൊടുക്കലില്ല. പിന്നെ ഇവിടെ കൊറേ ആളുള്ളോണ്ട് ആര്തേലൊക്കെ ആ ട്ട്ങ്ങനെ കിട്ടും
ആഹ് അഹ്ശരി ശരി. ആരൊക്കെ ഇണ്ടപ്പൊ വീട്ടില് ഏ ഒരുപാടു പേരുണ്ടോ
ഞപ്പന്റെ വീട്ടിലാള്ളത്. ആ എന്ന് വന്നാണ് ആ ശരി അവിടെ ഹസ്ബൻറ് വീട്ടിലാണോ നിക്ക്ണെ ആള്നാട്ടിലുണ്ടോ ഇല്ല ഇല്ല ഇല്ല വിദേശത്താണ്. പിന്നെ അവിടെ ആരാ ഉള്ളെ അപ്പം. അവിടെ പിന്നെ മുത്തച്ചി ഏ എളച് എല്ലാരുണ്ട് അങ്ങനത്തോര്. ആരും അങ്ങനെ വീട് ഇട്ത്ത് പോയിട്ടില്ല മ് വിട് പണി നടന്നോണ്ട്ക്ക്ണ്ട്
ആ ആ ആ അയ്ശരി
എളേതും മൂത്തതും ഒക്കെ ണ്ട്. ആ എല്ലാരുംണ്ട്. അ അതെ അപ്പ എളേ ആള് ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടണ്ടാവൊള്ളൂല്ലേ. ആഹ് അതെ. കൊർച് തയ്ട്ടുള്ളൂ. ഒരാള്ണ്ട്. ഒരു മോള്ണ്ട്
അതെ ഒരു കുട്ടി ഉണ്ട് ലേ. ആഹ് ആഹ് അങ്ങനെ പിന്നെപ്പ
ഇവിടെ മ്മീം പ്പി ഞങ്ങള് ആറാളാണ്
ആ അതെ ആറ് മക്കളോ അല്ല ആ മക്കളുണ്ട് അയ് ശരി അതുകൊള്ള
പിന്നെ ഇവിടെ പ്പാരൂല്ല പിള്ളേർ കല്യാണം അങ്ങനൊക്കെ പോയി
ആഹ ഓരോരുത്തര അയ് ശരി ഓ ഓ അപ്പൊ പിള്ളേരെ നോക്കാനും കളിക്കാന ഒക്കെ ഇഷ്ടമാതിരി ആളുണ്ടല്ലേ അദാരണം കൊഴപ്പമില്ല അതു പിന്നെ നമ്മൾക്കുള്ള
നമ്മുക്കുള്ള എതാലും നമ്മുക്കണ്ടാവും നമ്മള് നോക്കാനും നമ്മളിപ്പോ ഇവിടെ പോ പോവാനും ആക്കി പോവാനും ത്തിനും ആൾണ്ട് ഉം അതും കൂടി ഇല്ലാത്തോലെ കാര്യം കഷ്ടം തന്നെയാണ് ല്ല വീട്ടില് നിങ്ങളെ വീട്ടിലാര ഉള്ളെ വീട്ടിൽ ആ ഞാൻ എന്റെ വീട്ടിൽ തന്നെ ആണ് ആ സുഗായല്ലോ ആ അത്തമ്മ ഒക്കെ ഉണ്ട് ന്നാലും
ഇവ
ഇവന് അങ്ങനെ സമ്മതിക്കൂല പൊട്ടിത്തെറിയയിരിക്കും അപ്പൊ പിന്നെ ഓരെ പറഞ്ഞിട്ട് കാര്യല്ല നോക്കാൻ കഴിയൂല അത അതാണ് അതാണ്പ്പ പിന്നെ നമുക്ക് ഒന്നും ചെയ്യൻ ജോലക്ക് പോകുമ്പോൾ നമ്മള് നമ്മളതിന് പോകുമ്പോ പിന്നെ ഓരോ റെസ്റ്റ് ടൈമും കൂടിം പോവാണ് കുട്ടിളൊക്കെ നോക്കിട്ടേ ഇങ്ങനെ ആ
അതന്നെ
അങ്ങനണ്ട് അപ്പ അത് കാരണം പിന്നെ ഞാൻ ഇതുന്നെ അതുകൊണ്ട് ഞാൻ ആക്കിട്ട അതല്ല ഞാനിങ്ങനെ ആക്കിട്ട് പുറത്തൊന്നും പോവാറില്ല അന്നെ പോവാറിള്ളു എല്ലാടത്തും ഹസ്ബൻഡ് ഇവിടെ ഇല്ല ഹസ്ബന്ഡ ഇവിടെ ഇല്ല വീട്ടിൽ പോവാറുണ്ടോ ന്നോ അല്ല ഹസ്ബൻഡ് ഇവിടെ ഇല്ലെ ചോയ്ക്ക
ആം അപ്പോ ഞ കുറച്ചായിട്ടുള്ളൂ ഇപ്പൊ പോയിട്ട് അപ്പ അങ്ങനെ പിന്നെ ഉള്ളപ്പോ പോരുന്നു ഞങ്ങെല്ലാരും കൂടി ഇപ്പൊ പിന്നെ ഞങ്ങളെങ്ങും പോയി
ന്നും പോലില്ല വീട്ടിൽ തന്നെ
അങ്ങനെ അപ്പൊ ഇവന് ഇങ്ങനെ എന്നാ അന്വേഷിച്ചോണ്ടിരിക്കും
വിടെ പോയാലും ഞൻ ഈ ബാത്റൂമിൽ വന്നാലും ഫ്രണ്ടിൽ മാറി കഴിയുമ്പോ ഇവിടെ ഏ അങ്ങനെയാണല്ലേ ആഹ വേറെ കുട്ടികളൊന്നുല്ലെ വീട്ടില്
ഇല്ലല്ല വീട്ടില് വേറെ ആരൂല്ല എന്റെ അനിയത്തിമാര് മാത്രേ ഉള്ളൂ അവര് ഡിഗ്രി കഴിഞ്ഞ് അത്ര വലിയ പിള്ളെരാ വേറെ കുട്ടികളൊന്നുല്ല പിന്നെ രണ്ട് വയസല്ലേ വേറെങ്കും കളിക്കാൻ പോ ഓന് അങ്ങനൊന്നും ആയില്ലല്ലോ അംഗനവാടിയിൽ ചേർ ത്താൻ പറ്റൂല അപ്പം അങ്ങനെ പോണ് ഉം അതെ അതെ അങ്ങനെ അതെ അങ്ങനെ വിചാരിക്കണം
ആ ആ ഓക്കെ ഓക്കെ